ഹലോ
ആ എന്തൊക്കെണ്ട് വിശേഷം
നല്ലന്നെ എന്തൊക്കാ അന്റെ വിശേഷങ്ങളൊക്കെ
സുഖാണ് കൊഴപ്പൊന്നുല്ല അനക്ക പോണണ്ട് മഴണ്ടങ്ങക്ക്
തൊടങ്ങിയ മഴേണ് നല്ല മഴേണ് എന്താ അവിടെപാട്
ആ മഴങ്ങനെ മൂടിക്ക്ണ്ട് വല്ല്യയ പെയ്യലൊന്നുംല്ല ന്നാലും ത് മൂടലാണ് ത്ര സുഖല്ല തണു പ്പ് മൊത്തതിലേ
ആ തണ്പ്പ്ണ്ട് അമ്മക്ക്വ്ടെ ന നല്ലമഴേ നല്ല മഴേച്ചാല് അമ്മളെ ഭാഗത്തൊ ക കല്ല കാറ്റും മഴക്കെ ആയിനെക്കൊണ്ട് റെഡ് അലർട്ടൊക്കെ ആണോല്ലോ
നമ്മക്ക് ഏത് അലർട്ട്ന്നൊന്നും ഇന്ക്കറീല്ല
ഉം ഉം ഇപ്പൊ നല്ല മഴേണ് ഇപ്പൊര്ത്തിരി വര്ണ്ട് രാവിലൊക്കെ മഴെയാ ഞാൻ തിരുമ്പാനൊക്കെ കഷ്ടപ്പെട്ടൊയി. ഏതായാലും പ്പതൊക്കെ കയിച്ചെറങ്ങി. നിങ്ങള്ടെ പണിയൊക്കെ കഴിഞ്ഞോ
പണി കൊറ്ച്ച്കഴിഞ്ഞു കൊറ്ച്ച്കൂടെണ്ട് അപ്പൊ കൊറ് ച്ചേരം അവ്ടെ ഇര്ന്ന് അന്റെ കോളന്നപ്പോള് അവിടെര്ന്ന് ഇനി കൊറച്ചേരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ നീച്ചും ഇര്ന്നാ പിന്നെ മടിയാണ് ഇട് ക്കാണേണങ്ങനെ എ
ആഹ് ൺക്കര്ഞ്ഞാ ഇര്ന്നേ ഞാന്പ്പം ഇര് ന്ന കാരണത്താലാണ് ഈ നേരം വെച്ച് ചോറ് വരെ വെച്ചീല്ല പഞ്ഞിണ്ട് ഓരോരോ പണികളൊ പ്പങ്ങനെ വിളിച്ചോക്കാജാരിക്കേ
ചോറായിക്കണ് ഇന്റെത് ചോറും ഏ എന്താ കറിയും ത്തിരി ഉപ്പേരിയൊക്കെണ്ട് അക്കെയ്ഞ്ഞ് കൊറച്ച് കൂട്ടാണ്ടാക്കാണ്ട് അയ്ണ്ടാക്കണം പിന്നെപ്പന്താ ആ ആ അന്നോട്പ്പം ഞാൻ ച്ചോ നിങ്ങക്ക് ഇവ്ടെ ഒരു കല്ല്യാണ്ട്ന്നറിഞ്ഞീനല്ലോ അയ്ന് ഡ്രെസ്സൊക്കെട്ത്തൊ എല്ലാരും
പരയണ്ട കല്യാണത്തിന്റെത് മൂന്നാലൊസ്ത്ത കൂടി ഡ്രസ്സെട്ക്കണ്ടെ ഒന്നു മാത്രൊന്നും പോരല്
ങ്ങക്ക് അയിന് എത്രൊസ്ത്ത കല്ല്യാണാ
മ്മക്ക് തലേന്നത്തെകല്യാണണ്ടാവും. മൈലാഞ്ചി കല്യാണണ്ടാവും രണ്ടൂസ പരിപാടി മൂന്നൂസ്ത്തെ പരിപാടി ണ്ടാവും ഞായറാഴ്ച പരിപാടിച്ചാ വ്യാഴായ്ച തൊടങ്ങും. അപ്പൊക്കെ പോകുമ്പോ രൊ ഡ്രസ്സ് വേണ്ടെ
ആ വ്യാഴാഴ്ച എന്ത് മയിലാഞ്ചിയോ?
വ്യാഴാഴ്ച മൈലാഞ്ചിടും. വ്യായാഴ്ച വ്യാഴായ്ച മൈലാഞ്ചിടും വെള്ളിയാഴ്ച നിക്കാഹ്, ശനിയാഴ്ച പെരുന്നാൾദിനം, പെരുന്നാൾൻ്റെ ല്ല കല്യാണത്തിന്റെ ഇതല്ലും. പിന്നെ ഞായറാഴ്ച പരിപാടി പിന്നെ തിങ്കളാഴ്ച ചെക്കൻ്റെ അവ്ടേക്കും.
ആ അപ്പൊ ഇങ്ങക്കൊരു കല്യാണം ണ്ടായാല്. മൊത്തത്തിൽ ഒരാഴ്ച കണക്കായി. ഒരാഴ്ച പരിപാടിയായി. നമ്മൾക്ക് പർഞാ ആഹ് ഒരു ദൂസത്തെ കല്യാണം ആയി ലേ നേരം വെൾത്താ പോവാ, നമ്മള കല്യാണം കഴിഞ്ഞു
തിന്നലായി ഞങ്ങൾ തേഞ്ഞി
ഞങ്ങൾ നിങ്ങള നാട്ടിത്ത കല്ല്യാണം കൂ ടാണെങ്കി ഒരാഴ്ച്ചയായിട്ട് പരിപാടിയായല്ലോ ഇപ്പത്
അതല്ലേ പറഞ്ഞെ ഒരാഴ്ചത്തെ പരിപാടിയും വേണം ഇതിനൊക്കെ ഡ്ര സ് വേണം അതാണ് നമ്മളിത് പോയി വന്ന് പിറ്റേന്നിടാൻ കഴിയോ ടാലോ ഇത് നേരം വെള് ക്കും വൈകുന്നേരം ആടെക്ക്മ്പോ ഇവരൊറ്റ ഡ്രസ് ഇട്ടാ പിന്ന പിന്നെ പിറ്റേന്ന് ഇടാൻ കഴിയുല്ലാലോ
ആത് പറ്റൂലാ ഡ്രസ്സ് കോഡൊക്കെന്നിട്ട് എ എല്ലാ ദിവസവും ഡ്രസ്സ്‌ സ്കോഡിട്
ഡ്രസ് അല്ല ആഹ് ഡ്രസ്സ് കോഡൊന്നും ഉണ്ടാവൂല്ല മ്മക്കുള്ള ഡ്രസ്സോ ഏതെങ്കിലും ഒരു ഒരു ദിവസൊക്കെ ഡ്രസ് കോഡൊക്കെണ്ടാവുള്ളു ബാക്കി അമ്മക്ക് ഇഷ്ടമുള്ളൊക്കെ ഇടാ ഇസ്റ്റൊരോളെ മക്കൾക്കും നമ്മക്കൊ ക്ക അപ്പ ഇങ്ങള് ഒപ്പിക്കുമ്പോത്തന്
അതല്ലാ അന്നാണാ കല്ല്യാണത്തിന്റെ അന്നാണാ ഡ്രസ്കോഡ് അതാ
കല്ല്യാണത്തിനന്നിടും ചെലപ്പോം നിക്കാഹിന്റന്നിടും അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നിക്ക് ഇതിടും
ആ അ അപ്പൊ ഈ മഴ് അതല്ല ആയിക്കോട്ടെ ഈ മൈലാഞ്ചി കല്യാണത്തിന് നിങ്ങളൊക്കെ മഞ്ഞളി തിണ്ട എല്ലാരും
അങ്ങനൊന്നുല്ല അങ്ങനൊന്നുല്ല അത് മഞ്ഞുമല് ഇതുവരെ പോയിട്ടില്ല മൈലാഞ്ചി ഇടുമ്പോ നാട് പോയ് എല്ലാരും മൈലാഞ്ചിടാ അന്ന് വാ അധികം പുതിയ ഡ്രസ് ഒന്നു ഇടൂല്ലല്ലോ ഓരിക്ക് വേണെ ഇടാ ചെന്നായിടെ ഡ്രസ്സ്‌ ഇപ്പ ഡ്രസ്സ്‌ ഇട്ടോ
അപ്പ ഫോട്ടക്ക എടുക്കുമ്പ? പുതിയതക്ക ഇടണ്ടേ
അങ്ങനെ അധിക്കം പഴയതൊന്നും ഇടൂല്ല പെണ്ണു മാറ്റേന്നുവില്ല പെണ്ണേ സാദാ ഡ്രസ്സ്‌ ഇട്ട് ബാക്കി ഇട്ടിട്ടില്ല അതിനോടൊന്നും താല്പര്യം ഇല്ല മഞ്ഞ കല്യാണത്തിനു പക്ഷെ പേരിനങ്ങനെ കല്ലിയാണത്തിന്റെ ഇതേപോലെ തന്നേ ഇണ്ടാവൊള്ളു
അപ്പൊ കല്യാണത്തിന് ആ മൈലാഞ്ചിക്ക് ഇങ്ങളെ ഫോട്ടോ മീഡിയ അതൊന്നു
അങ്ങനെ അങ്ങനെ ഗ്രാൻ്റ് ആയിട്ട് അങ്ങനൊള്ള ത നമ്മള് കുടുംബങ്ങൾ മാത്രായിട്ട് കഴിക്കുന്ന അല്ലാണ്ട് അങ്ങനെ ഒരു ചോരോവാരിയായിട്ടൊന്നും കഴിക്കൂല്ല പൊർത്ത്ന്നങ്ങനെ മഞ്ഞ പരിപാടിട്ടിട്ട്
നമ്മളിപ്പൊ സിനിമയിലൊക്കെ ക്കല മഞ്ഞൊക്കെ കാണല് നമ്മളിപ്പോ അങ്ങൻത്തതൊന്നും ഞങ്ങൾക്കുല്ല ഞങ്ങക്ക് പിന്നെ തലേന്നെന്തായാലും പോയി വരല്ലാതെ വേറൊന്നുല്ല ഇങ്ങളെ മാര്ത്തെ കല്യാണൊന്ന ല്ല
പരിപാടി എല്ലാരും കൂടീട്ട് പിരിയാനായിട്ട് കുടുംബങ്ങൾ മാത്രം പാട്ട് ഡാൻസ് കൂത്തൊക്കെ ആയിട്ട് ജോലിയാക്കന്നല്ലാണ്ടെ നമ്മള് സിനിമയിലും ടി വിയിലും കാണ പോലത്തെ പരിപാടികളൊന്നും
അല്ല ഇങ്ങടെ ആ നാടാവുമ്പം പിന്നെ എല്ലേയിട്ടും ഭയങ്കര എൻജോയ്മെന്റ് ആണ്
പ്പൊ ആരും വല്ല്യ പരിപാടി ഒന്നും കഴിക്ക്ണില്ല പക്ഷെ നമ്മള് അതിലേക്ക് പോക്കില്ലാന്നൊള്ളു
അങ്ങനെ ന്നിട്ട് ഏ ആ എന്താണ് ഡ്രസ്സ്ട് ത്തതീയാ ട്രസ്സെന്താടുത്തത്
മക്കൾക്കൊക്കെ ഓരോന്നൊപ്പിച്ച് ഒരാൾക്ക് ടോപ്പും ജീനുടുത്ത് ഒരാൾക്ക് ചുരുദാറ്ടുത്ത് പിന്നെ മോൻകും ഡ്രസ്സ് ത്ത് ഇക്കാക്കും ടുത്ത് ഞാൻ ചുരിദാറിലേക്ക് പോയി
എ ന്താ ഡ്രസ് കല്യാണത്തിന്റെ അന്ന് ഇട്ണ ഡ്രസ്സ് കോഡ് ഏതാ കളറ്
അതൊരു മഞ്ഞ ചെറിയൊരു മഞ്ഞ നല്ല മഞ്ഞല്ലാത്തൊരു ലൈറ്റ് മഞ്ഞ
നിങ്ങളെ ഫാമിലി മൊ
ഉം നമ്മ ഫാമിലി മാത്രായിട്ട് ഉം ഉം അല്ല അല്ല കുടുംബത്തിലുള്ള ഫാമിലികൾ ആണുങ്ങൾക്ക് ഷർട്ടും പാന്റ് പിന്നെ ബ്ലാക്കും നമ്മള് പിന്നെ ചെറിയ മഞ്ഞയാ
ചെറിയ മഞ്ഞലേ ചെറിയാ മക്കൾ ക്ക്ന്നാ അത് ന്തോ ഉടുപ്പ് അങ്ങനെ എങ്ങനെന്തെലുംണ്ടോ
ചെറിയ മക്കൾക്ക് ഇങ്ങനെ ഉടുപ്പ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾടെ ഡ്രസ്സ് നല്ല രസുണ്ടാവും അതിട്ട് കാണാൻ ചെറിയ മക്കള്
ഉം
അല്ല പ്രസവിച്ചൊന്നും കുഞ്ഞ് ഇരൊക്കെ എന്തെങ്കിലൊക്കെ ഇടും അങ്ങനൊന്നും ഒപ്പിക്കലൊന്നുല്ല പിള്ളേരാണ് മെയിനും
വല്ല്യ പെരാ
ഉം ഉം ഇപ്പം പഠിക്ക്ണ മക്കള് നമ്മളെപ്പോലത്തെ പ്രായ പുയ്യാപ്പ്ളമാരും അങ്ങനായിട്ട് കല്യാണം വന്നാ രസാണ് പക്ഷോരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊപ്പിക്കണം
പിന്നെ ഒരാഴ്ച ഉണ്ടാകാ ഞങ്ങക്ക് ഒരാഴ്ച്ച അതു ഉണ്ടാവൂല്ല ഒരൂസം ക്കൂടെ ഞങ്ങളട്ത് കയിഞ്ഞ്
ഇന്ന് അവിടെ കഴിയൊന്നൂല്ല പിന്നെമ്മള് പിറ്റേ ദിവസം ശനിയാ ഞായറാഴ്ച്ചത്തില് ഞമ്മൽത് കഴിഞ്ഞാല് തിങ്കളാഴ്ച ചെക്ക പെണ്ണിന്റെ അവിടേക്കപ്പപ്പോ കപ്പ പെണ്ണിന്റെ കല്യാണം വെച്ചാ ചെക്കന്റെ അവിടെണ്ടാവും അമ്മക്ക് ചെക്കന്റെ കല്യാണച്ചാൽ അവിടെ പെണ്ണിന്റ ഉണ്ടാവും ഒരൂസങ്ങട്ടേക്കും പോവും
ചെക്കൻന്റെ അടുത്ത് ആ അങ്ങനെ എല്ലാരുംകൂടെ അങ്ങോ അങ്ങോട്ട് പോവാല്ലാരും കൂടെ അന്ന്
എല്ലാരുംകൂടെ അങ്ങോട്ട് പോക്ക് ഒരുസ് തോ മ് പിന്ന അതും കഴിഞ്ഞൊരു ടൂറും കഴിഞ്ഞു മ് കല്യാണം കഴിഞ്ഞഴിഞ്ഞ പിന്ന വീട്ട്കാര് ടൂറൊണ്ടോണം
ആര് ചെക്കന്റെ ആൾ
ഉം ചെക്കന് ചെക്കന്റെ ചെലവില്
വല്ലാത്ത ഇടങ്ങേറാണല്ലെപ്പൊ ഇങ്ങളെ കല്യാണം
ഉം ആ അതികങ്ങോട്ട് ടൂറും കഴിഞ്ഞാ പിന്നെ കല്യാണങ്ങോട്ട് കലാസ ആക്കി പിരിച്ചുടും ഉം അങ്ങനൊക്കാണ് നമ്മള കല്യാണം
പിന്നെപ്പോ എന്താ
അങ്ങനത്തായിട്ട് അങ്ങനെ പോണെടി വര്യാണ്ട് കല്യാണത്തിനൊക്കെ എല്ലാരു ആ അമ്മാടെ ക ല്ല്യാ നമ്മള നാട്ടിത്ത കല്യാണൊക്ക പറഞ്ഞാ സാധ ഇതാ ഓരോസോ ഇയ്യ് പറഞ്ഞ മാതിരി പോവാ വര്യാ കല്യാണം കഴിഞ്ഞ് ചോറും തിന്ന് പിന്നെ റെസ്റ്റ് എടുക്കുക
അതാ ചോദിച്ച നിങ്ങളെ നാട്ടില് ഭയങ്കര ആ ഘോഷവത്തിന് നമ്മള് ചോദിച്ചത് എന്താന് അയിന്റിടിയിൽ ഇവിടെ ആൾക്കാരാരോ കോ മന്ന് അതപ്പൊ ഒരു ചെറിയ ഇത് വന്നത്
ഉം ഉം അത് തോന്നി
ആ പിന്നെ എന ട്ട് എതൊന്ന് എന്താണ് ഫുഡ് ഒക്കെ എന്തേയ്ത് കല്യാണത്തിന്
അത് ഓരോ ദിവസരോന്ന് ചെൽപ്പം ഇത്ണ്ടാവുന്ന ഇത് ഞാ ഇത് ശനിയാഴ്ച രാത്രി മാത്രമേ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവുള്ളൂ സ്പെഷ്യല് ഞായറഴ്ച അങ്ങനെ കല്യാണത്തിൻറെ ഒരു സ്പെഷലായി ബാക്കിയുള്ളൊക്കെ എന്തെങ്കില ബിരിയാണിയോ ചെല സാമ്പാറോ അല്ലെങ്കില് രാത്രിയൊക്ക രാത്രി ചപ്പാത്തി കറിയും
ഇയ്യേ അതല്ലേ ഈ നാലോസം കല്യാണുണ്ടാകുള്ളൂ രാത്രിയിലൊക്കെ ഏ നെയ്ച്ചോറും അങ്ങനെന്തൊക്കെ
മ്മ് ഇല്ല രാത്രി എല്ലാരും അധികം ആക്കല് ചപ്പാത്തിയാ പത്തിരിണ്ടാക്കല് ച്ച് പണിണ്ട്
ആ
അടെ കുടുംബങ്ങൾ മാത്രമല്ല ഉണ്ടാവപ്പൊ എല്ലാ കുടുംബങ്ങളൾ ഉണ്ടാവുമ്മോ എല്ലാരും കുള്ള ചപ്പാത്തിയുണ്ടാക്കുമ്പ കൊറച്ച് ചപ്പാത്തി ഉണ്ടാക്കണുണ്ട്
ആ അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാക്ക്കെ
ഒരാളൊന്നും ഉണ്ടാക്കില്ല എല്ലാ പെണ്ണുങ്ങളും കൂടെ ചപ്പാത്തി ഉണ്ടാക്കോ അപ്പൊ എന്തെങ്കിലും ചിക്കനോ ബീഫോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു മുളക് കൂടും അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ചപ്പാത്തി ഒരു കറി അങ്ങനെ ഈ മൂന്നൂസം അങ്ങനെ ഉണ്ടാക്കും നമ്മള് ശനിയാഴ്ച രാത്രി മാത്രം നെയ്ച്ചോറ് ഉണ്ടാക്കുള്
അ പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര പരിപാടി ആവൂലേ
പ ദിവസംൊക്കെ പകലൊക്കെ പിന്നെ സൊക്കെ പകലൊക്കെ പിന്നെ നമ്മള് കുടും പുറത്ത്നിന്ന് അധിക ആൾക്കാര് ഈ നാല് ദിവസം ഒന്നും ഉണ്ടാവൂല്ല ആ ഫാമിലിന്നെ കൊറെഅ കാരല്ലേ ഓരന്നെ കൂടിയ തന്നിണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാര്
ആ എന്നിട്ട് പിന്നെ എന്താ പറയാ ആ
മക്കും
ആ അന്നത്തെ ദിവസം തന്നെ നിങ്ങള് പെണ്ണിനെ അവിടെ പോയി കൊണ്ടുവരും
ആ തലേത് നിക്കാഹ് കഴിഞ്ഞേക്കണെങ്കിലും ഒരു ദിവസം വ്ടെ കല്യാണം ഒരു ദിവസം അവിടെ കല്യാണം ഇപ്പൊ ശനിയാഴ്ച നിക്കാഹാണെങ്കിലും വെള്ളിയാഴ്‌ച നിക്കാഹാണെങ്കിലും ഞായാഴ്ച ശനിയാഴ്ച മ്മളെ കല്യാണാണെങ്കിലും ഞായറാഴ്ച ഓരെ കല്യാണം ഞമ്മക്ക് ഞായറാഴ്ച ആണെങ്കില് തിങ്കളാഴ്ച ചെക്കന്റവിടെ
ആ നിക്ക് നിങ്ങടെ കല്യാണം തന്നെ മനസ്സിലാവണില്ല
അങ്ങനെ പല കൊറെ പരിപാടികളുണ്ട് ഒരോസം അവടെ കിടന്നിതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അമ്മായി സാ കാരണം രണ്ടൂര രണ്ടാഴ്ച്ച ആ വീട്ടിൽ തന്നെ ആരും പോകൂല്ല അവിടതന്നെ പരിപാടികളുണ്ടാവും കല്യാണം കഴിയുമ്പ ഉം കല്യാണം കഴിയുമ്പോത്തിട്ടാണല്ലോ ഇവിടെ അ കകര് വീടില്ലാത് കല്യാണം കഴിഞ്ഞ് പെണ്ണ ഇറങ്ങണ്ട പെണ്ണെ ഇറങ്ങണ്ട ബാക്കറി കൂട്ടന്നെ ആ വീട്ടുകാരും ഉറങ്ങണം അങ്ങനത്തെ അവസ്ഥ പെട്ടെന്നുണ്ടാക്കി എന്ന് വിചാരിക്കും ഞാനപ്പോൾ അമ്മക്ക കൊണ്ട് കിട്ടിക്കാനൊക്ക
അങ്ങനൊന്നും മാണ്ടാ ആദ്യം തന്നെ നിങ്ങള ഒരു വണ്ടി പരിറ്റ എടുക്കണ്ട
അങ്ങന കല്യാണംന്നുമില്ല നോർമലായിട്ട് മറ്റുള്ള കല്യാണം രണ്ടു ദിവസം പിന്നെ എന്നായാലും വേണം ഇപ്പ ഞായറാഴ്ച ആല്ലെങ്കിൽ ശനിം ഞായറൊരു കല്യാണം അത്ര തന്നെ
ഉ അത് പിന്നെ എന്താവും ഉണ്ടാവത് ഇത് എന്തൊരു പരിപാടിയാ ഇത് ആളെ കൊല്ലണ പരിപാടിയ ഇത് കല്യാണാന്നറിയാം
കല്യാണം നല്ലത് സൽക്കാരം കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നേം സഹിക്കാം ഇത് രണ്ടാഴ്ച കല്യാണം വിൽക്കുമ്പോഴത്തേ ഞമ്മക്ക് ഇവിടെ വീട് വിറ്റ് ഇറങ്ങാനൊന്നും കൈയൂല
അങ്ങനത്തീന്ന ജാതി തൻ പടിക്കാ നീക്കണുണ്ടാവും ഓളുപ്പനോട് പറഞ്ഞാൽ മതി
അങ്ങ തന്നെ കയ്യൂല നമ്മുക്കൊണ്ടൊന്നും കൈയൂല മക്കളൊക്കെ സാധ രീതിയിൽ കെട്ടിച്ചു വിടുകന്നല്ലാണ്ട് ഇമ്മാതിരി മഞ്ഞാള പരിപാടി ഒക്കാണായിട്ടുണ്ടെങ്കില് തൂക്കാനായി പോവും
നിങ്ങളുടെ മക്കളൊക്കെ എവിടെ
മക്കള് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ആക്കിട്ടില്ല അടുക്കളയിലെ പണികള് എന്താ വെച്ചാല് ഇറച്ചി രിയണമാതിരി കട്ട പോയി ട്ടില്ല വെള്ളത്തിലിട്ട് വെച്ചാണ്
ആ അത് ശരി പിന്നെപ്പ അതെന്താപ്പ ചോദിച്ചാൻ വന്നത് പെട്ടെന്ന് മാറന്ന് കല്യാണോ
കല്യാണം എന്താ ഓഗസ്റ്റില് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ആ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാന്റെ ഉം ആ ഓണത്തിന്റെ വക്കേഷൻ വരും അപ്പൊ പിന്നെ വക്കേഷൻ ആ വെക്കേഷൻ ആകുമ്പോ വെക്കേഷനിൽ അങ്ങനെ പോവും ആ പോവുംവേണ്ടിട്ട് അല്ലെങ്കിൽ വർക്കിണ്ടാക്കെ ആണെങ്കിൽ കുട്ടികളാ ഒക്കെ പറഞ്ഞയച്ചിട്ട് അമ്മക്ക് മാത്രം പോയി പോന്നാതിയാ
ആ ആ ആവുമ്പോ കുഴപ്പണ്ടാവൂല്ലത് എല്ലാരും കൂടെ ആവുമ്പോ ചെലവ് നിങ്ങക്ക് അവിടെ ഏത്തന്നെയാണ് നിങ്ങള കുടുംബത്തില് എവിടെ വേറൊരു ദൂരത്താ നാട്ടിത്തന്നെയാണ്
നടന്നു പോകാനുള്ളൂ അപ്പ പിന്നെ പ്രശ്നമില്ല വണ്ടി പൈസ ഉണ്ടാവൂല്ല വീട്ട് പോവ വര്യാ പോവാ വര്യാ ആവശ്യത്തിന് ഇങ്ങനെ ഇങ്ങോട്ട് കേറാം ഉം പിന്നെ എന്തക്കാണ്ട് പിന്നെ അങ്ങനെ എളുപ്പാണ് അങ്ങനെ അങ്ങോട്ട് പോയി കല്ലാം അങ്ങോട്ട് പരിപാടി അയിച്ചിട്ട് വരാം
ആ എന്നാ ആയിക്കോ ആയിക്കോട്ടെ ഞാനിക്കപ്പോടെ ഒരു തിര ചെറിയരു തിരക്ക് വന്ന് ഞാൻ പിന്നെ വിളിച്ചോണ്ടിട്ടാ എന്നാല് ആയിക്കോട്ടെന്ന് ആ